ഹലോ അ മൃഗസംരക്ഷണത്തിനൊക്കെ ആ സുഖാണ്
ആഹ് എന്തേക്കെയിണ്ട് വിശേഷങ്ങൾ
നല്ലവിശേഷം
ആഹാ ആരോഗ്യോക്കെ എങ്ങനെ പോകുന്നു?
നല്ലോണം പോകു.
ഉം ഇപ്പയീ ഞാനിങ്ങനെ വിജാ രിക്കുവായിരുന്നേ ഈ മഴകാരണം എന്തോരം പേർ കാ വയ്യായ്മവന്നത് പിള്ളേർക്കൊക്കെ മിക്കവരുപ്പോ വീട്ടിലാ ഇത്കാരണം
അതെ
നിങ്ങക്ക്വല്ല ഷുഗറോ പ്രഷറോ ഇണ്ടോടാ
എന്തോ?
അത്ഷുഗർ എ മറ്റേ ഏ പ്രമേഹോ ഏ ല്ലാതോ ണ്ടോന്ന് ചോയ്ച്ചത.
ഇല്ല ഒന്നുല്ല
ഉം ഇപ്പഴൊക്കെ എന്തുവാണ് നമ്മ കൂടുതലായിട്ടും സ്രദ്ധിക്കേണ്ടത് ആരോഗ്യത്തിനെ കുർച്ചാ. ആം വ് കാരണവെച്ചാ നമ്മുടെ ഫു ആന്നേ ആ കാണിച്ച പഞ്ചസാരയുടെ അമിത ഉപയോഗം പാടില്ല ഉപ്പിന്റെ അമിത ഉപയോഗം മൈദാ പിന്നെ വറവ്പലഹാരങ്ങള് ശീതള മധുരപാനീയങ്ങൾ അതൊക്കെ ഒഴിവാക്കാൻ നുണ്ടേ ഇപ്പൊപറയുന്ന് നമ്മളൊക്കെ പണ്ട് ഇതൊക്കെ എന്തോരം ഉപയോഗിച്ചിട്ടുള്ളതാ ആണോ?
ഞാനിച്ചിരി കണ്ട്രോള അമിതവണ്ണം കാരണം പറ്റുന്നില്ല അപ്പൊ ഞന ത് ഒന്നും അതങ്ങട് ഉപേക്ഷിച്ചല്ലാ
നല്ലതാടാ നമ്മളെ ആരോഗ്യം നമ്മളാ നോക്കണ്ടത്. അത് ഏ മറ്റാർക്കുംവേണ്ടി നമ്മടെ ആരോഗ്യ വെ ല്ല ജീവിതം തെജിക്കാൻനിക്കരുത്
ശരീരം കണ്ടകഴഞ്ഞാ കൊർച്ചുംകൂടി എയ്ജ് പറയും അപ്പൊ ഞാനോർ ഒന്നങ്ങട് കൊറക്ക
നല്ലതാ നമ്മൾക്ക് കഷാ ആ ഫുഡ് ഭക്ഷണം കഴിച്ചിട്ട് കുറക്കണതാ ഏറ്റവും ബെറ്റർ കഴിക്കാതെകൊർ
ആ ഫുഡ് കഴിച്ചോണ്ടെന്നേ കഴിക്കാണ്ടല്ല കഴിച്ചെന്നെ ട്ടോറ് ചോറ് തീറ്റെക്കങ്ങട് ച്ചിരി കൊർച്ച്
സമയ എടുകൊന്നൊള്ളു കൊർച്ച്
പക്ഷെ നമ്മള് മലയാളികളെ സംബന്ധിച്ച് ചോർതിന്നില്ലെങ്കി എന്തോര് വെഷമവാ.
ചോറ് കഴിച്ചോ അയ്നിപ്പേന്താ കൊഴപ്പം നമ്മ അതിനിച്ചിരി പരിധിയിൽ വെക്കണോന്നൊള്ളൂ ഞാനും ചോറ്കഴിക്കാർണ്ട് ഞ ഹു ഹെ. കൊർച്ച് നാളായിട്ട് നോക്കുന്നുണ്ട് ശരീരൊക്കെ പക്ഷെ വാവ് പഞ്ചസാര കൊറവാക്കണ അങ്ങനെയൊന്നും. ഇല്ല ചിലപ്പോ ഇഷ്ടം തോന്നിയാ ഞങ്ങള് കഴിച്ചു പോകും എന്ത് ചെയ്യാൻ പറ്റും കണ്ടട്രോൾ ചെയ്യാൻ പറ്റൂലേ
അതെ അത് നമുക്ക്കി ക്രി അതിന്റോട്ള്ള ഒര് ആഗ്രഹം തോന്നിയാ നമുക്ക് തിന്നാണ്ടിരിക്കാൻ പറ്റില്ല
ആഗ്രഹമല്ല അത്യാഗ്രഹം കൂ കിട്ടാതിരിക്കുമ്പോഴാത്തേക്കെ അത്യാഗ്രഹം കൂടുമെന്ന് പറയണ പോലെ ഇയ്യോ ഇയ്യോ യ്യോ പിടിച്ചിക്കാൻ ഭയങ്കര പാടാ പക്ഷെ പിടിച്ചിന്നാലില്ലേ അതിന്റെ എഫക്ട് ചപ്പ് ശരീരത്തിലുണ്ടാവും നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട് റ്റാതിരിക്കുമ്പോൾ നമ്മക്കൊള്ള വെഷമം പോലെയാണ് നമ്മുടെ ശരീരം ഒരു സാധനം കഴിക്കാൻ കൊതിക്കുമ്പോ അത് കഴിക്കാതിരിക്കുമ്പ ഇല്ലേ നമ്മടെ ശരീരം കൊറയും
ഇ
നമ്മടെ വെഷ ലോങ്ങ സത്യം ഞാൻ അത് കുറച്ചെ ഞാൻ ന്നേച്ചാ ഞാൻ അവരോടൊക്കെ ഞാൻ പഞ്ചസാര മുഴുവനായിട്ടങ്ങാട്ട് മാറ്റ് ഇതാ കഴിക്ക്‌ ആഗ്രോണ്ടാഹും പക്ഷെ കഴിക്കൂല്ല ആ ടൈമില് നല്ലോണം ശരീരങ്ങോട്ടു കൊറഞ്ഞു കാരണച്ചാ നമ്മുടെ ശരീരം വെഷമിക്കും വിഷമിക്കതക്ക കൊറയും അങ്ങടെ ആഗ്രഹിച്ചത് കിട്ടാതാവുമ്പം നമ്മൾ വിഷമിക്കണ പോലെ തന്നെ നമ്മുടെ ശരീരം ആഗ്രഹിച്ചത് മറ്റേ ഫുഡ്‌ താഴേന്നെ ഭക്ഷണം കിട്ടാതാവുമ്പോഴത്തേക്കങ്ങട്ട് ചുരുങ്ങും അപ്പ അതിന് കിട്ടിയില്ലല്ലോ. അതിന്റെയൊരു വിഷമത എന്ന് പറയണവരല്ലാം അപ്പ ഞാൻ വിചാരിക്കുവാ അപ്പ കഴി യ്ക്കാതിരുന്നാ നമ്മള് ഇഷ്ടപ്പെട്ടത് കഴിക്കാതിരുന്നാ കൊറയും എന്ന് മനസ്സിലായി ഉം ഉം
ഇന്നത്തെ കാലത്തെ ഹെൽത്തെ നോക്കാണ്ടിരുന്നിട്ട് ഒരു കാര്യോല്ല ചെറിയ കുട്ടികൾക്ക് വരെ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്ന ഒരു സമയം
കാലസെ ഭക്ഷണരീതിയാടാ നമ്മടി ഇപ്പെന്തുവാ നമ്മള് വൈകുന്നേരം പിള്ളേർക്ക് ചെല സമയത്ത് വേണ്ട പൊറത്തൂന്നെന്തേലും വെല്ലോം മേടിച്ചു വെക്കാന്ന് പറയുന്നത് പ്രശ്നം കൊണ്ടാ പിളേളര് ആണെങ്കി കൂടുതലും സ്നാ മറ്റേ ഈ വറവ് ആഹാരങ്ങളല്ലേ കഴിക്കണത് നമ്മളെ
പണ്ടെക്കെ ക്യാൻസറെ ഒക്കെ വളരെ ചുരുക്കായിരുന്നു പക്ഷെ ഇപ്പ ക്യാൻസർ എന്ന് പറയണത് മറ്റേ പനി പോലെ എല്ലാവർക്കും വരണതെ
സത്യ എല്ലാർക്കും പെട്ടെന്ന് വരും. പെട്ടെന്ന് വരുന്നല്ല നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് വരുന്നതാ ഒന്ന് കൺണ്ട്രോളു ചെയ്താലും കണ്ട്രോൾ ഇല്ല വരാനുള്ളത് വഴീ തങ്ങൂല്ല പക്ഷെ ഇരിക്കുന്നിടത്തോളം വരു നമ്മള് നല്ല രീതി ജീ ജീവിച്ചു പോവുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതതെ അതെ അത് ഒലെനെ മാനസികമായിട്ടും നമ്മള് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നെച്ചാൽ സന്തോഷായിട്ടിരിക്കണം ജീവിതത്തില് എന്ത് തന്നെ ഉണ്ടായാലും നമ നമ്മുക്ക് മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി പക്ഷോ അവർക്ക് ഫുഡ്ണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ അല്ലെങ്കിൽ അതുണ്ടാക്കി കൊടുക്കണോന്നല്ലന്ന് പറ നമ്മടെ ശരീരം കഴിഞ്ഞിട്ട് നമ്മള് ഇട്ടു പണിയെടുക്കും ആഹ് പക്ഷെ അങ്ങനെ പാടില്ല ത്യജിക്കരുത് കറക്റ്റഅവര് ഒരി ആഹ് നമ്മം സമയം കണ്ടെത്തണം
ഈ കൊറച്ചു കഴിയുമ്പ ഈ പറഞ്ഞ ആരും ഉണ്ടാവില്ല
പിന്നെ ഉണ്ടാവൂല്ല മക്കളും ഉണ്ടാവൂല ഭർത്താവും ഉണ്ടാവൂല നമ്മളു മ അല്ല കണണം നമ്മൾ എങ്ങനിരിക്കുന്നു നമ്മളെ ആയി ഇപ്പ കല്യാണം കഴിഞ്ഞ ആ ടൈമിലെങ്ങനിരിക്കുന്നു കുകു പെ ഏ പത്ത് വർഷം നാപ്പത് വർഷം കഴിഞ്ഞാതിരിക്കുന്നു. അപ്പവർക്കോക്കെയാണ് പോ അവ
അവസാനം ഒരു ചോദ്യം വരും, എന്താ ചെയ്തേ.
ആഹ് എന്ത് ചെയ്തിട്ടാ, നിങ്ങള് ഇതിനൊക്കെ ചെയ്യാറുന്നില്ലേ? സമയം കണ്ടെത്താൻ പാടില്ലായിരുന്നോ എല്ലാ പക്ഷെ നമ്മൾെല്ലാവരെയും കണ്ട് കണ്ട് കണ്ട് അത് കേട്ട് കണ്ട് വന്നത് ഈ കാര്യങ്ങളാ, ഈ ചോദ്യങ്ങളാ. ഇപ്പൊ നമ്മുടെ പ്രായത്തിലുള്ളവറ ചോദ്യം വരുത്താൻ സ വർത്തിക്കാൻ സമ്മതികുല്ല..... നമ്മ നമ്മുടെ കാര്യം നോക്കി പലരും ഇതെ ഞാൻ എന്നോട് സംസാരിക്കുന്നവരോട് അല്ല നമ്മളോട് ആഹ് ആഹ് ആഹ് സംവ ആഹ് അറിയാവുന്നവരൊക്കെ പറയും നീ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കലയുന്നക്കാൾ നിനക്കും കൂടി കണ്ടെത്ത ഒരു മണിക്കൂറെങ്കിലും യോഗയോ ഹ് മാനസികമായിട്ടും ഇതായിട്ടൊക്കെ ഒന്ന് എന്താണ് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ ടൈമൊക്കെ കണ്ടെത്തുക, അല്ലാതെ നമ്മള് വെറു ചെന്നിട്ട് കാര്യോം ഇല്ല. ഈ ഇല്ലടാ അപ്പ ലൈഫിൽ പ്രോബ്ലം ഒന്നുമല്ല നമ്മളിങ്ങനെ ഓരോരുത്തരുടെ കേൾക്കുമ്പോ ചിലവരുടെ വിഷമങ്ങൾ പറയും നമ്മളെ വിളിക്കും അപ്പൊ നമ്മുക്ക് മോട്ടിവേഷൻച്ച ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എല്ലാർക്കും നല്ല നാക്കാണല
അതെ.
അപ്പൊ ഞാൻ ഇടെ പറഞ്ഞു കൊടുക്കും പക്ഷേ ആ ആരുടെങ്കിലും ഒന്ന് ഏഹ് ജീവിതം നന്നായി കാണുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ. അവള് അവര് സന്തോഷവതി ആയിട്ടുണ്ടല്ലോ, ഞാൻ ആ ഒരു ചെറിയൊരു വാക്കെങ്കിലിൽ അവക്കത് ഏഹ് നല്ല രീതിക്ക് വന്നല്ലോന്ന് പറയുമ്പോ നമുക്കുള്ളൊരു സന്തോഷം വേറെ അതും നമുക്ക് ശാരീരികമായിട്ടും നല്ലതാ ഇപ്പന്ന് വെച്ചാ എല്ലാവർക്കും ഈ ഏഹ് ഇ ആശയവിനും അല്ലെങ്കിൽ ഇങ്ങനെ സംസാരം ഒക്കെ എല്ലാവർക്കും കുറവല്ലേ എല്ലാവരും ജോലിയുടെ പിറകെയും പൈസയുടെ പിറകെയൊക്കെയാ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷാ.... ജീവിതം നല്ല രീതി തിന് പോണന്ന് വിചാരിച്ച് പൈസ നമുക്ക് വേണം ഇല്ലേ? ക്ഷെ അതിും ഇനി കുറച്ചും കൂടി എല്ലാവരും അതിന് മാത്രല്ല..... നമ്മൾക്ക് മാനസിക സന്തോഷവും നൽകണ കാര്യങ്ങള് ചെയ്യണം എന്നാരും മറന്നു പോകരുതെന്ന് പറയും. ആഹ് ആഹ് നമ്മള് കുടുംബമായിട്ട് എപ്പോഴും നല്ല രീതിക്ക് പോണം എല്ലായിടത്തും ഇടീം എല്ലാം ഇണ്ടാവും എന്താണ് നല്ല വശങ്ങള ഉണ്ട് ചി ഇവശങ്ങളും ഉണ്ട് അത് കണ്ടെത്തി നോക്കി നമുക്ക് ഇത്ര വർഷം ജീവി ക്കും പറയാൻ പറ്റൂല, എന്തിഷ്ടം നമുക്ക് നമ്മടേതായ ഇഷ്ടങ്ങൾ നമുക്കൊണ്ട് അവർക്കുണ്ട്, മക്കക്കുണ്ട്, എല്ലാവർക്കുണ്ട് അവരുടെതായ കാര്യങ്ങള് പിന്നെ അല്ലേ, നമ്മള് കാര്യം എന്താണോ അത് നോക്കി പോവുക, അവരുടെ കാര്യത്തെ കുറിച്ച് അത് അവര് ചിന്തിച്ചോളും. നമ്മളത് ചിന്തിച്ച് ഏ അയ്യോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ചിന്തിക്കുമ്പോ നമ്മുടെ ജീവിത പോകും അവർക്കൊട്ടും അത് പുതകത്തും ഇല്ല
നമ്മള് നമ്മുടെ ഹെൽത്തും കൂടി ശ്രദ്ധിച്ചാലേ മറ്റുള്ളവരെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ.
അതെ. പലർക്കും പല സ്വഭാ ആഹ് വീട്ടിലെല്ലാവർക്കും സുഖം തന്നെ. മഴേം ഈ വെയിലും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്, ഇന്നലെ നല്ല മഴയായിരുന്നു, നിക്കാതെ മഴയായിരുന്നു. ഇന്ന് ദേ തെളിഞ്ഞിരിക്കുന്നുണ്ട്, കാലാവസ്ഥ.
മുലം പ്ര അസ് സുഖങ്ങളാണ് പ്പൊ
അതെ അതൂണ്ട്. പക്ഷെ പെട്ടന്ന് ഈ കാലാവസ്ഥ മാറല്ലേ. മഴ പെട്ടെന്ന് തന്നെ ചൂട് വരും ചൂട് വരുമ്പോ നല്ല ചൂടും അപ്പഴത്തേക്കും നമ്മടെ ശരീരം അതിനോട്ട് അങ്ങട്ട് എണങ്ങിച്ചേരാൻ പറ്റണില്ല അതിന്ള്ള അസ്വസ്ഥതകളാ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് എന്തെലും വന്ന് കഴിഞ്ഞാ മാറാൻ ഭയങ്കര പാടാ ഉം അതുപോലെ ഈ വൈറസും കാര്യങ്ങളൊക്കെ എന്തോരോ പിന്നെ വീട്ടിലെല്ലാർക്കും സുഖല്ലേ
ഉം
അതിന് ഞങ്ങളോട് ചോദിച്ചില്ല ഉം ങ്ങ് ഏ പിന്നെന്താ ഒര് എന്തെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടോ? ഏ
ക്കിയ
വർക്ക് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ലെ ഇങ്ങനെ ഹെ സ്വന്തായിട്ട് വല്ല യോഗൊക്കൊക്കെ പോകുന്നുണ്ടോ ഈ
ഇല്ല നടക്കാൻ പോണണ്ട് ഇപ്പം ഞാനോർത്ത് ഇനിപ്പം ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കി ഏ നമ്മളെക്കെ കളസികളാക്കി കളയും അപ്പൊ ഞാനോർത്ത് ഇന്നും ചെറുപ്പാകാന്ന്
എപ്പോഴും തുള്ളിത്തുള്ളി നിക്കണം നമ്മളൊന്ന് ഒതുങ്ങി നിന്നാ ഓ അങ്ങനൊക്ക തേച്ചു മാറിയാ
അതന്നെ നമ്മളെ പോക്മ്പോ നമ്മക്ക്
അല്ല അത് ആ ന നമുക്ക് അത് നല്ലതാ നമ്മക്കാദ്യം ഇങ്ങനൊക്കെ തന്നേയ്ന്ന് കൊർച്ച് കഴിയുമ്പോ
നമ്മള അടുത്ത് കല്യാണം കഴിഞ്ഞില്ലേ ഈ കൊച്ചായില്ലേ ഇനി എന്ത്
അതെ നമ്മ ആദ്യ അതേ പക്ഷെ അതിലൊരു കാര്യൊല്ല നമ്മൾ നമുക്ക് വേണ്ടി നല്ല ഒരുങ്ങി നല്ല ഭംഗിയിലൊക്കെ നല്ല നമ്മുടെ ഒരു ആത്മവിശ്വാസം നമ്മക്കൊരു മനസ്സില് സംതൃപ്തി തരുന്ന പോലെ നമ്മങ്ങട്ട് നടക്കുന്ന ഏറ്റവും നല്ലത് പണ്ടത്തെ പോലെ നമ്മടെ അമ്മയൊക്കെ നടന്ന പോലൊന്നും നമ്മള് നടന്നിട്ട് കാര്യന്നുല്ല
നമ്മടെ അമ്മേനെ നമ്മടെ അപ്പ അച്ഛൻ നല്ലോണം നോക്കും ഇപ്പഴങ്ങനേണേലും നമ്മടെ കെട്യോൻ അങ്ങനെ പുതിയ പുതിയ സാഹചര്യം അൻസരിച്ച് അവര് ഫിറ്റായിട്ടിരി ക്കേം ചെയ്യും നമ്മള് ഒരു വട്ടം പൊലെര്ന്ന്ട്ട് ഒരു കാര്യോല്ല അവരെക്കാലും ഭംഗിലിരിക്കാനാ നമ്മളിപ്പോ നോക്കണ്ട്
അതെ ഇന്നാ ണെങ്കിലും നേ ഇത്ര നേരം സംസാരിച്ചി മമ്മി
അങ്ങനെ ഇല്ലടാ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം കേട്ടോ ശെരി
കട്ടാവുന്നില്ലല്ലോ? ഞാനിപ്പ വിളിക്കാവെ എനിക്കൊരു തെരക്കുണ്ട്. തെക്കോ
ഓക്കേ ഓക്കേ ത് കട്ടാവ്ണില്ലാ
ഞാന്